ഹലോ
കേൾക്ക്ണില്യേ?
ആഹ്
ആഹ് അപ്പൊ ഇമ്മള് ബിസിനസിനെ കുറിച്ചെയ്ന് ചർച്ച ചെയ്തോണ്ടിരിന്നീന്നത് അല്ലെ?
ആഹ് ആഹ് ഉം
അപ്പൊ പിന്നെ പിന്നെ വേറെ ബിസിനസുകളൊക്കെണ്ട് വേറെ രീതിയിലൊക്കെ നമുക്ക് ബിസിനസ്സ് ചെയ്യാ ഇപ്പൊ ആഹ് ഇപ്പ ഇത് ഇപ്പത്തെ കാലംന്ന് പറഞ്ഞാല് എല്ലാരും സോഷ്യൽ സോഷ്യൽ മീഡിയ നല്ലോണം യൂസ് ചെയ്യുന്ന കാലാണ് അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്താല് നമുക്ക് കൂടുതൽ ഓർഡറുകളൊക്കെ ലഭിക്കും അപ്പൊ അതൊന്ന് ചെയ്യാ പിന്നെ അതുപോലെ നമ്മള് ഇപ്പോ ഫ്ലെക്സുകള് അതുപോലെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കി ഒട്ടിച്ചാല് അതൊക്കെ കാണുമ്പോ ആളുകള് അങ്ങനെ ഓഡറൊക്കെ ചെയ്യും
ഇത് ഇത് ഇങ്ങനെ ഞമ്മളിപ്പോ ഈ പൊടി ഇങ്ങനത്തെ സാധനങ്ങള് വിൽ വിൽപന നടത്തണങ്കില് അയിമലെ ശെരിക്ക് സ്റ്റിക്കർ ഒട്ടിച്ചില്ലെങ്കിൽ അത് നിയമവിരുദ്ധല്ലെ വെക്കല്
ആ ആണ് നിയമവിരുദ്ധാണ് നമ്മളൊരു ഒരു കാര്യ ചെയ്യുമ്പോ നമ്മള് ഇപ്പൊ ഇങ്ങനത്തെ പൊടികളൊക്കെ കൊടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അമ്മള് ഇപ്പൊ മഞ്ഞൾ പൊടി മൊളക് പൊടിയൊക്കെ ഇണ്ടാക്കുമ്പോ ഒരു സീലോ ഒരു സ്റ്റിക്കറോ ഒട്ടിക്ക അത് നമുക്ക് ച് ചെൽപ്പൊ ഗവൺമെന്റിൽ നിന്നും ചെലപ്പൊ അപ്രൂവലൊക്കെ വാങ്ങേണ്ടി വരും അല്ലെങ്ക് ങ്കില് അത് ഉപയോഗിച്ചാളുകൾക്ക് എന്തേലൊക്കെ സംഭവിച്ചാല് പിന്നെ നമ്മളതിൻ്റെ ബാക്കിലങ്ങ് നടക്ക് ക്കണ്ടി വരും ആഹ്
ഇപ്പൊ സാധാരണ ഇപ്പൊ ഇവടൊക്കെ ഞമ്മളട മിൽ ല്ലുകളിലൊക്കെ കച്ചോട ആഹ് മില്ലിലൊക്കേ ഇപ്പൊ സാധാരണ മിൽ ല്ലിലൊന്നങ്ങനെ നടക്ക്ണില്ല
ആഹ് ആഹ്
സാധാരണ മില്ല് മില്ലിലൊക്കെണ്ടല്ലൊ അത് പിന്നെ കണ്ടുകൊണ്ട്ള്ളതാവു മ്പയില് കൃത്രിമണ്ടാവൂലല്ലേ
ഇല്ല്യ കൃത്രിമണ്ടാവില്ല കാരണം മില്ലുകളിലൊക്കെ അമ്മള് ഒന്ന് ന്ന് ഞമ്മള് വാങ്ങി ഒണക്കി കൊണ്ട് കൊടുത്ത സാനോര് പൊടിച്ച് തര്ആണ് അല്ലെങ്കില് ഓല് അന്നെ വാങ്ങി പൊടിച്ചാണ്ട് ഓല് അങ്ങനെ വിക്ക്ആണ് അപ് പ്പതിലൊരു വിശ്വാസനീയത ഇണ്ട്
അയില് ക്രിസ്ത്യനിമാരില്ലല്ലോ അപ്പോ ഞമ്മള് കാണ്ണ്ണ്ടല്ലോ ഇപ്പൊ അതല്ലാത്ത സാധനങ്ങള് ക്ക് പ്രശ്നല്ലല്ലേ സ്റ്റിക്കറിൻ്റൊന്നും ആവശ്യല്ലല്ലേ ഇപ്പീ ഭക്ഷണ സാൻത്തിനല്ലേ ഇപ്പ സ്റ്റിക്കറിൻ്റാവശ്യം വര്നൊള്ളൂ
ആഹ് അതെയതെ ഭക്ഷണ സാധൻത്തിനൊള്ളൂ ഈ സ്റ്റിക്കറിന്റെ ആവശ്
ഇപ്പൊ ഞമ്മള് വിക്ക്ണ ഫ്ലവറ്കള് ഇങ്ങൻത്തെ സാനങ്ങളൊക്കെ ഇണ്ടല്ലോ പൂക്കള് എന്ത് പോലെ മറ്റ്ള്ള സാനങ്ങള് അലുമിനിയ സാധനങ്ങള് കുട്ടാൻ റ്റിക്ക് സാനങ്ങള് അങ്ങനത്തൊക്കെ വുക്കാണെങ്കില് അയിലൊന്നും സ്റ്റിക്കറിൻ്റാവശ്യല്ലല്ലോ
ഇല്ലാ സ്റ്റിക്കറിൻ്റാവശ്യല്ല പിന്നെ ചെല പ്ലാസ്റ്റിക് സാധനങ്ങള് അങ്ങനെ പാത്രങ്ങളൊക്കെ കൊടുക്കുമ്പോ അപ്പത് എറക്കുന്ന കമ്പനി സ്റ്റിക്ക് ക്കറുകളും നൽകും അതയിന്റെ ക്വാളിറ്റിയെ കാണിക്കാനും വേണ്ടി സ്റ്റിക്കറുകള് നൽകും
ആഹ് അപ്പ സ്റ്റിക്കറില്ലാത്ത ഒറിജിനലല്ലാന്ന് കണക്കാക്കും
ആഹ് അതെയതെ അങ്ങനത്തൊരു പ്രശ്നണ്ട് ചെലത് അങ്ങനെ നമ്മള് കൊടുക്കുമ്പോ ഉം ആഹ് അങ്ങനെ മനസ്സിലാക്കും പിന്നെ നിങ്ങള് കൃഷികളൊക്കെ ചെയ്യാറുണ്ടോ
ആഹ് കൃഷ് കൃഷ് കൃഷിനേക്കാളേറ്റവും ഏറ്റവും നല്ല സംഗതികളിപ്പോ ഞമ്മളെന്താണ്ന്നാ തടിയനങ്ങാതെ ഇങ്ങനത്തെ ഓരോ പണികളാ അതാ ഇപ്പയിന പറ്റി ചിന്തിക്ക്ണത് ഏഹ് തടിയൻങ്ങാ വെച്ചാല് തടിയൻങ്ങാന്ന് വെച്ചാല് കൃഷി ഇണ്ടാക്ക് ക്കന്നെച്ചാലേ ഇപ്പോ പയറ് കൃഷിയൊക്കെ ചെയ്യാണെങ്കില് ഇപ്പ ഞാന് പയർ കൃഷി ചെയ്തട്ട് ഒരു അഞ്ഞൂറ് പ്യക്ക് അഞ്ഞൂറുപ്യക്ക് പയറ് വി വിത്തുകളൊക്കെ വാങ്ങീട്ട് നല്ല സ്ഥലത്ത് അയിൻ്റെ എല്ലാ നിബന്ധ ന്ധനനുസരിച്ചും അയിന്റെ ക്രമങ്ങള ഉ ക്രമപ്രകാരം കൃഷി ചെയ്തിട്ട് അതിന്ള്ള മരുന്ന്കള് പിന്നെ രാസവളങ്ങള് മറ്റുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് അത് അവസാനം എന്ത് ചെയ്യുന്നറിയോ? അത് കായാണ് പു പുഷുക്കളൊക്കെ വരുവല്ലോ. അപ്പ അയിന് മരുന്ന്
ആഹ്
വാങ്ങിയ വിത്ത് വാങ്ങീട്ട് ഞമ്മള്ക്കതിൽ ചെലവ് ഒരു രണ്ടായി മൂവായി രണ്ടായിരുർപ്യക്കെ ചെലവ് വരും.
ആ അതെ അതെ.
അങ്ങനെ ഇത് വ് ഇത് വിക്കണ സമയത്ത് ചെലപ്പോ നമ്മുക്ക് എന്ത് ചെയ്യും കുറഞ്ഞ വളവേ കിട്ടുള്ളൂ, അപ്പോ ഞമ്മള അധ്വാനം അധ്വാനം ബാ ബാക്കിയാണ് ചെലപ്പ നമുക്ക് ഈ രണ്ടായിരുർപ്യ മൊടക്കിയ ഞമ്മക്ക് ഈ രണ്ടായിരം ഉറുപ്യ ഉണ്ടെങ്കില് ഞമ്മളെ ഒരു മ എത്രോ രണ്ട് മൂന്ന് മാസം ഞമ്മുക്ക് ഇങ്ങനെ ലേസിച്ചെ പയർ വാങ്ങി ഉപയോഗിക്കാം.
ആ അതെ അതെ ശെരിയാണ്, അപ്പോ നമുക്ക് കൃഷിയിൽ നിന്ന് ലാഭം കുറവായിരിക്കും അല്ലെ?
കൃഷി ലാഭള്ളത് ഇണ്ട്, ഈ സൈസ് കൃഷികളാ പറഞ്ഞത് പയറ്, വെണ്ട, കൈപ്പ അങ്ങനത്ത അതൊക്കെ ക്കെ കൊറവാ പിന്നെ വായ വാഴ കൃഷിക്കൊക്കെ നല്ല ലാഭം ട്ടും ഏത് വായക്കറ നീന്ത്ര വായല്ലാത്തെന് നീന്ത്രക്ക് രണ് മൂന്ന് പ്രാവശ്യം വളം ചെ ചെയ്യണം, ഏ പിന്നെ റോവസ്റ്റ് അറിയുന്ന പയണ്ട് റോവസ്റ്റ് കണ്ടില്ലേ.
ആ ആഹ് കണ്ട്ണ് കണ്ട്ണ് റോബസ്റ്റ് പയം.
ആ റോവസ്റ്റിന് ആവുമ്പോ എന്താണ് ചെലവ് കൊറയും അത് വെല്യ വായക്കൊല ഇണ്ടാക വെല്യ കായ് കായ്കള ഇണ്ടാക. അയിനിപ്പം കിലോന് മാർക്കറ്റില് ഞമ്മള് കൊടുക്കുമ്പോ ഇരുപത് ഉർ ക്കൊക്കെ കിട്ടും, ഏ
ആ അപ്പ ഇങ്ങട്ട് വാങ്ങുമ്പളോ?
ഇങ്ങട്ട് വാങ്ങുമ്പോ അതിന് മു മുപ്പത് മുപ്പത്തഞ്ച് ഉർപ്യാണ്, മുപ്പത്തഞ്ച് ഉർപ്യാണ്, ആ പൊയ്ത് പൊയ്ത് വിക്കുമ്പം പഴ്ത്ത് വിക്കുമ്പോ മുപ്പത്തഞ്ചുറുപ്യക്കാകുമ്പോ ഓൽ ക്ക് അയിന്റെ തൂക്കം കൊറയണണ്ട് പയ്ക്കുമ്പോ കൊറച്ച് കൊറയണണ്ട്, പിന്നെ കീസ് പിന്നെ ഓല അധ്വാന അത് ഏ
ആ ആ
അ അത് മാത്രല്ല ആ ഈ കൃഷികള കൂട്ടത്തില് വായന്റെ കൃഷികള കൂട്ടത്തില് ഏറ്റവും നല്ലത് ഈ റോവെസ്റ്റ് കൃഷി ചെയല, കാരണം കാരണം അത് ഇത് വളമ ചെയ്താലോട്ട് വളർന്ന് ഇന്നലെ ഞാനൊരു പയം വിൽ വിക്കണ എടുക്ക് കടേല് പീടിയേലേ നാപ്പ് ന നാപ്പത് കിലോ ഒണ്ട്, ഒരു ഒരാള് ഒരാള് ഒരാള് കൊണ്ടന്ന് വ് വായക്കൊലന്റെ വൽ ഈ കി അയിന്റെ തൂക്കം
നാപ്പത് കിലോന അപ്പ ഒരായിരം രൂപയുടെ അടുത്ത് കി
നാപ്പത് കിലോനാവുമ്പോ ഇരുപത് ഉർപ്യ വെച്ച് എത്രായി? നാല് എട്ട് എട്ട് നാല് എട്ട്
എണ്ണൂറ് രൂപ
നാല് ആ എണ്ണൂ എണ്ണൂറുപ്യ ഒന്നുമ്മന്ന് കിട്ടീലേ.
ആഹ് അപ്പ നല്ല ലാഭാണല്ലോ അല്ലെ
എണ്ണായിരറുപ്യ കിട്ടും അയില് ചെലവില്ല മറ്റേ നീന്ത്ര ആണെങ്കില് നീന്ത്രപ്പയാണെങ്കിലേ
ആഹ് ഇ പത്ര
ഏഹ് പിന്നെ മരുന്നരിക്കതൊക്കെ വേണം അപ്പൊ അത് അതരു നല്ല നല്ല ബിസിനസ ഏത് ഈ റോ റോവസ്റ്റ് എന്നതുപോലെ മറ്റുള്ള പഴങ്ങളുണ്ടല്ലോ മൈസൂര് മൈസൂര് കദളി എന്നതുപോലെ പൂവന് ഇതിനോ ഇതിനോ ഇതിനൊക്കെ ചെലവ് കുറയും ഏഹ് ഇത് ഇ അപ്പൊ ഇങ്ങനത്തത് ഇങ്ങനത്തെ കൃഷികളാണ് ഏറ്റവും നല്ലത് അതാപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കുന്നെ
ആഹ് ആഹ് അപ്പ നമ്മള് മാർക്കറ്റില് കൂടുതല് കിട്ടണത് ഏത നാണെന്ന് നോക്കി അങ്ങനെ കൃഷി ചെയ്യണല്ലേ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് അപ്പൊ ഇ ഇങ്ങനത്തെ കൃഷികളാണ് ഏറ്റവും നല്ലത് ഏത് ചെലവ് കൊറഞ്ഞിട്ട് ആഹ് വരുമാനം ആദായം കിട്ട്ണ് ഉം പക്ഷെ ഇതിന് വേറൊരു പ്രത്യേകണുണ്ട് ഈ കൃഷിക്കെ വേറോരു പ്രത്യേകത ഇണ്ട് നിയന്ത്രപ്പയന്നറിയണ നമ്മളയിന്ന് ചെലവ് കൂടെങ്കിലും അത് ഏത് കാലത്തും ഞമ്മടെ നാട്ടിലൊക്കെ എപ്പോഴും എപ്പളും അത് ഉപേഗിക്കാൻ പറ്റും
ആ മാർക്കറ്റിങ് എപ്പോഴും ഉണ്ടാകും നിന്ത്രപയത്തിനൊക്കെ എ ആഹ് ഏത് കാലത്തും വേല കൂടുതലുണ്ടല്ലോ
ഉം വേല കൂടുതലിണ്ടെങ്കിലും കുറഞ്ഞാലും അത് ചെലവാടുക്കൂല മറ്റേ നേരെ മറിച്ച് മറ്റുള്ളത് മറ്റുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായാല് ഇപ്പൊ ഞാൻ പറഞ്ഞ നാല്പത് കിലോ ഉള്ള ഒരു പത്ത് ഒരു പത്ത് പയണ്ടായല് പത്ത് കൊല ഇണ്ടായാല് അത് ഞമ്മ കൊണ്ടോകാനും ബുദ്ധിമുട്ടാണ് ആരും വേണ്ടാന്ന്റിയും
ആ അതെ കടക്കാരൊക്കെ വേണ്ടാന്ന് പറയും ല്ലേ അങ്ങനത്തെ പ്രശ്നം ഉണ്ട് ആ അതെ അതെ ആ അതെ
ഏത് വിസൻസ് നോക്കണെങ്കിലും അതിന് ചെലവ് കൂടുന്നലേനുസരി സരിച്ച് ഞമ്മക്കെന്താണ്ന്നറിയ അയിന് അയിനുള്ളൊരു അയിന്റെ ഒരു ഉപയോഗം വർധിക്ക്ണുണ്ട് ചെലവ് കൂടണെന്റ് സാനത്തിന് ഉപയോഗം വർധനവുണ്ട് ഏഹ് നീന്ത്ര പോലത്തെ വായകളൊക്കെ ചെലവ് കൂടുകണല്ലോ
ആ അതേ കാരണം നിയന്ത്രപ്പായം നമ്മള് എല് കുറേ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ ഉം ഈ പൊരികളൊക്കെ ഇണ്ടാക്കുന്ന കടയിലേന്നെ പഴംപൊരി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുവല്ലോ
ഉം ആഹ് അപ്പൊ ആ കൃഷിയാണ് ആ കൃഷിയാണ് ചെലവുള്ളത് ഏ പക്ഷേ മടുപ്പ് വരുന്ന കൃഷി അതാണ് ചെല സമയത്തയ്ന് നല്ല വെലയ്ണ്ടാകും. പക്ഷേ അത് ഒരു കാലത്തും ഉപയോഗസൂന്യാകൂല.
ആഹ്, അതെ.
പ്പൂനല്ലോ നേരെ മറിച്ച് മൈസൂര്ന്ന് പറയുന്നത് അത്
ആഹ് മൈസൂര്
സ്വാത ഔശധാണെന്നയ്നെ പറ്റി ഈ പറയല്.
ആ ആ
പൈസക്ക് കൊടുക്കലാണേലും
ആ അതെ അതെ അതെ ശോദനം കിട്ട
ഉം മണ്ണിന്റെ മാറ്റം
അതെ അതെ പിന്നെ നിങ്ങളെ വീട്ടിലിങ്ങനെ പഴങ്ങളൊക്കെ ഇണ്ടോ മൈസൂ
അതന്നെ അതാണ് പറഞ്ഞത് ഈ മൈസൂരുപഴം ഇഷ്ടം പോലെ പക്ഷെ അതിന് പൂളരെ കിട്ടൂല
അതെ അതെ ആഹ് അതന്നെ അപ്പൊ പെരേലെന്നെയിടും ഉപയോഗിക്കല ഇങ്ങള്
പരേൽ ഉപയോഗിക്കും ചുറ്റുവട്ടത്തിലുള്ളവർക്കൊക്കെ കൊടു കൊടുക്കേണ്ടിവരും എന്നാലും ബാ അങ്ങനെ വാക്കി വരണത് ക്കി വരണത് നമ്മളെന്തെയ്യര ഒരു കാറുമ്മലെടുത്തുങ്ങാണ്ട് ഈ വൈക്കല് കെട്ടി തൂക്കിയാല് അയിമന്ന് ആവല് ആ ആവലുകള് എന്നേ പോലെ പല ജീവികളും വന്നാണ്ട് എന്താ കുത്തുന്നു
ആഹ് ഓക്കെ ഓക്കെ
ഉം അത് ഏറ്റവും നല്ലൊരു ഈ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സംഗതിയാണത്
അ ആ ഓക്കെ എന്നാ ശരിട്ടോ നമ്മളെ സമയായിട്ടുണ്ട്
അഹ എന്നാ ആയികോട്ടെ